ഹലോ ഹലോ ഓക്കെ പ നിങ്ങളെന്താ എന്താ ചെയ്യ്ന്നെ നല്ല വിശേഷം അങ്ങനെ പോണു ഇങ്ങനെ പോണു നല്ല വിശേഷം പറ ഉം നിങ്ങളെന്താ ചെയ്യുന്നെ ഹലോ ഹലോ
ഹലോ കേക്കാവോ
ഹലോ ഓ കേൾക്ക്ണ്ട് എന്താ റേഞ്ചിന്റെ പ്രശ്നണ്ടോ
ആഹ് ചെറിയൊരു റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടേ
അതെ ല്ലേ
ആഹ് ആഹ്
അത് ശരി നിങ്ങളെന്താ ചെയ്യുന്നേ
ആഹ് ഞാൻ ഹൗസ് വൈഫാ.
ഹൗസ് വൈഫ ആഹ് ശരി മക്കളൊക്കെ ഉമ് ഞാനും ഹൗസ് വൈഫ് ന്നെ
ആഹ് ഒരാള ഉള്ളുവെ ആഹ് ഉണ്ട് ഒരാളെ ഉള്ളൂ ആഹ് ആഹ്
ആഹ് എന്താ ചെയ്യുന്നേ
അവള് മൂന്നര വയസായി ഡേ പ്ലേ സ്കൂളിൽ പോവാ
ഓഹ് അംഗൻവാടിയില ല്ല
ഇല്ല ഇവിടെ അങ്കൻവാടി വല്ല്യ സുഖല്ലേ
അതെല്ലേ
ഓഹോ
അഹ് ശരി എന്നിട്ട് ഇന്നില്ലേ
ആഹ് പ്ലേ സ്കൂൾ പ്ലേ സ്കൂളിൽ ആയി പ്പം പോക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്ത വർഷം സ്കൂളിൽ ചേർക്കാലോന്ന് ഓർത്ത
അതെ ശരി എന്താ എന്താ മോളാണോ
ആഹ് മോള
ആഹ് ശരി ഇവിടെ ക്ക് ഒരു മോന് ഒരു മോനുണ്ട് ഒരു മോനാണ് മൂന്ന് വയസ്സുണ്ട്.
ആഹ് ഇന്ന് നോമ്പ.
ഹലോ
ഹലോ കേക്കാവോ
ഓ ഓ ഓഹ്
ആഹ് ഇന്ന് നോമ്പ അല്ലേ
ആഹ് ഇന്ന് നോബാണ് അതുകൊണ്ട് പിന്നെ ഇല്ലല്ലോ സ്കൂളൊന്നുംല്ലല്ലോ
ആഹ് ഇല്ലല്ല ആഹഹ ആഹ ആ അ എന്താ ഭയ ആ മോളുടെ പേര് ആരിഷി
മാര് എന്ത്
ആർഷി
ആഹശി ഓ ശരി അയ് ശരി എങ്ങനെ പോ എ എങ്ങനെ പോല് ബസിനാ
ഇല്ല ഇല്ല വോക്കൾഡ് ഡിസ്റ്റൻസ ഉള്ളേ നടക്കാന്ന് ദൂര ഉള്ളു
ഓ ആയി ശരി
ആഹ
നിങ്ങളൊന്നും ചെയ്യുന്നില്ല
ഇല്ല ഞൻ പിന്നെ റീസെല്ലിങ് മാത്രം ചെയ്യുന്നുണ്ട് ഈ ഡ്രസ് ഒക്കെ റീസല്ലിങ് ചെയ്യുന്നേ
ഓ അ ശരി
ഉ ആഹ് ബിസിനെസ് അതിനകത്തു മാത്രോള്ളു
ആഹ ശരി എവിടെ ഷോപ്പ്ണ്ടോ അല്ലെങ്കിൽ വീട്ട് വെച്ചിട്ടോ
ഇല്ല വീട്ട വെച്ചെന്നെ
ആ അവളട്ട് വെച്ചു ഓൺലൈൻ ആയിട്ടല്ലേ?
ആഹ ഹഹ ഉം
ഉ ഉ ഉ അ ശരി എന്താണ് എന്താണ് എന്താന്ത
ആ ഇൻസ്റ്റഗ്രാം വഴിയ
ആയ് ശരി പിന്നെ എന്താ ചുരിദാറുകൾ അങ്ങനെ എന്തെിലും ആണോ
ഹലോ ഹലോ
ഹലോക്കെ കോ
ആഹ് ആഹ് ആഹ ചുരിദാറോ അങ്ങനെ എന്തെങ്കലും ആണോോ
ആഹ ചുരിദാററണ്ട് മെറ്റേണത്തി വേറണ്ട് ആ പിന്നെ വീട്ടിലിടുന്ന ടൈപ്പ് ഡ്രസ്സ് എല്ലാം ഉണ്ട്
അല്ല ഉണ്ടല്ലേ
ആഹ ആഹ
ആ ശരി ഹോൾസെൽ ആയിട്ടുള്ള റേറ്റാ
ആഹ റേറ്റ് ഹോൾസെൽല്ല അല്ലാതെ നോർമൽ റേറ്റ്െ ആ നോർമൽ റേറ്റ് ആ ഉ
നിങ്ങളെ വീട്ടില വീട്ടില വക്കണ്ട്
എന്റെറെ വീട്ടിലില് ഹസ്ബൻറും ഞാനും മോളും മാത്രമള്ളേ
ഞ ആയിചണ്ട് സന്നതിന്നാലേ
ആ
ഉ ഹസി എവിടെ ഇവിടെ എനിക്ക് ആ പണ അ നാത്തോമാരി നാത്തോമാരി
ആ ആാല അവരു കല്യാണം കഴിഞ്ഞില്ലായിന്നോ
ഓ നല്ല കായി
ഉ ഹ ഹ
ഒരാള ഒരാള ഒരാൾ കഴിഞ്ഞ
ആഹ് ഹഹ
ക്ക നോക്കാന്
ആ ഇ റേയിഞ്ച് അ ചോ കേക്കത്തില്ല
അല്ല എനിക്കിവിടെ റേഞ്ചിന്റെ പ്രശ്നങ്ങളില്ല
ആ ആ ആ ഇപ്പൊ റെഡി ഇപ്പ റെഡിയാക്കി
ഉം ഇന്താ ഫുഡൊക്കെ കയിച്ച
ആഹ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു അവിടെ കൊച്ച് ടി ണ്ടിരിക്ക അപ്പ ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അവളെ എഴണീത്തിന്റെ പുറകെ വരും അയിന് ഞാൻ ഇവിടെ ഇരിക്കുവാ ആ ഒരാളെള്ളു
ഒരാളള്ളൂല്ലെ
ആ ഫിനാൻസിലാണേ വർക്ക് ചെയ്യുന്ന
ഓക്കൊ ആയ് ശരി
ആ ആ ആ ഞങ്ങള് തമിഴ്നാടാ
ഓ തമിഴ്നാടാ അയ്ശരി നിങ്ങള് നിങ്ങടെ വീട് എവിടെയാ
ഞങ്ങള് ആഞങ്ങള് കേരള വാന്ന് ഉം യാത്രയൊക്കെ പോവാറുണ്ടോ ആ മാസത്തി ഉ നമ്മൾ അത്യാവശ്യം തമിഴൊക്കെ അത്യാവശ്യം പറഞ്ഞൊക്കെ മനസ്സിലാവും പറയാൻ പറ്റും പറ്റും അങ്ങനെയൊക്കെ ഉ എഴുതാലും വായിക്കാറില്ല
ആഹ് ആ ഇല്ല ഹസ്ബെൻ് ആണോ തമിഴ് നാട്
ആ ഞങ്ങള് തമിഴ്നാടാ ഞാൻ ഹസ്ബൻഡും മോളും തമിഴ്നാടാ മ്
ആ അയ് ശരിയ അയ്ശരി എന്താ അവിടെ അവിടെ മഴക്കെണ്ടോ
ഇവിടെ മഴ ഇന്ന് ഇപ്പോ കൊറച്ച് മൂടിക്കിടപ്പുണ്ടായിരുന്ന പക്ഷേ ഇപ്പൊ പിന്നെ വെയില് മൂടിക്ക് ആ മൂടി കിടക്കുവായിരുന്നു വന്നിട്ട് ഇപ്പ തന്ന വെയിലും
ഉം ഇവിടെ ഇവിടെ നല്ല മഴയാ
ആണോ ഹാ
ഉം രാവിലെ തുടങ്ങി ആ മഴയാ ഇന്നലെയും ഇന്നലെയോ ഉണ്ടായിരുന്നു അങ്ങനെയാ
ചാറ് ചാറ് നിക്കുവായിരുന്നോ
അല്ലല്ല നല്ല മയയും കാറ്റും ഒക്കെ ആയിരുന്നു
ആണോ ആ ആ
ആ ആ എന്റെ കുട്ടികളെ ഒരുപാട് സൗണ്ട് നല്ല സൗണ്ടേക്കണ് ണ്ടല്ലോ
അത് ഈ ടി വി വെച്ചേക്കുന്നിടുത്തെ
ആഹ് ചി ടി വി വെച്ചോന്നണ്ടായിരികും
ആ ആ ഞാൻ മാറി ഇങ്ങോട്ട് ഇവിടുന്ന് മാറി അവളെന്റെ പുറകേ വര്കാ അതാ ഞാൻ മാറാത്തെ ഹലോ ഹലോ കേക്കാവോ ഉം പിന്നെ കു കുട്ടികള്ളോന്നും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടോ
വഴക്കോന്നില്ല ആ പിന്നെ എന്നാ റ്റവാ ഹസ്ബന്റിന്റെ സിസ്റ്റർ വന്നാല് അവരെ കുട്ടികായിട്ട് അങ്ങനെ അങ്ങനെ വഴക്കണ്ടാവുംന്നല്ല അല്ലാതെ വല്യായ കൊഴപ്പൊന്നുല്ല
ഉം ഉം ഉം ആ മാനേജ് ചെയ്യാനൊക്കെ കൊഴപ്പിലല്ലേ
ഓ കൊഴപ്പല്ല പിന്ന ആൾക്കാരെ അങ്ങനെ എല്ലാ വീട്ടിലും ഉമ് ഒത്തിരിയള്ളു ഓല് താ ഓല് പോയാ പിന്നെ ആളില്ല ല്ലോ
ആഹ്‌ ആഹ്
പിന്നെ അവൻ അവന്റെ ടോയ്സു ആയിട്ട് അങ്ങനണ്ട് കളിചോണ്ട് കു ട്ടിരുന്നോളും ഉമ് ഉമ്
ഒരാളേ ഉള്ളോ?
ന്നാ ഒരാളെ ഉള്ളു അവന് ഉമ് മൂന്ന് മൂന്ന് വയസാവ
ആഹ് ആഹ് ആഹ് അങ്ങവാടി പോന്നുണ്ടോ?
ഇല്ല പോവാറായില്ല മൂന്ന് വയസ് പായിട്ട് ഞാന് ആക്ക വിചാരിച്ചത ഉമ് ഉമ് നിങ്ങളെ വീട്ടിലാരൊക്കെയിണ്ട്
അവടെ ന്നാൽ ല്ലേ ഇവിടെ ഞാനും ഹസ്ബൻഡും മോളും മാത്ര ഉള്ളൂ ആഹ് ചേട്ടന്റെ അനിയനും വൈഫും അമ്മ അച്ഛനൊക്കെ ഉണ്ട്
അതെല്ലേ അയ്
ആഹ് ആഹ്
ഉമ് ഉമ്
മൂവിയൊക്കെ കാണാറുണ്ടോ സിനിമയൊക്കെ കാണാറുണ്ടോ
ഓഹ് മൂവിയൊക്കെ കാണാറുണ്ട്
ആഹ് ആഹ് ആഹ്
ഇപ്പഅയിന് ടി വി ഒന്നും ടി ടി വി ഒന്നും ആവശ്യല്ലച്ചാല് ഫോണിലന്നെ എല്ലാ സംഭവങ്ങളും കിട്ടുന്നുള്ളോണ്ടേ ഫോൺ ഫോണി ചിട്ട് എല്ലാടുവാങ്ങും
ആഹ് കു കുഞ്ഞ് ടി വി കാണോ ഇപ്പം
അങ്ങനെ
ആഹ് കുഞ്ഞ് ടി വി കാണോന്ന് കൊച്ചി ടി വി ഒക്കെ കാണോന്ന് കുഞ്ഞ്
ടി വി ഒന്നും കാണുല്ല എപ്പോഴെങ്കിലും മൊബൈല് കൊടുക്കുന്നല്ലാണ്ട് പിന്നെ അവന് അവന്റെ ടോയ്സോ ആയിട്ട് അങ്ങനെ കളിക്കും അങ്ങനെ പൊറത്ത്യാട്ട് പോവും ഓഹ്
ആഹ് ആഹ് ആൾക്കാര് വേണന്ന് നിർബന്ധൊന്നില്ലല്ലേ
അല്ല ആൾക്കാർ വേണോന്ന് വെച്ചാല് കൊറച്ച് നേരൊക്കെ അങ്ങനെ റെസ്റ്റെയ്ത് ഇങ്ങനെ കളിക്കും ക്കും അല്ലാതെ ഫുൾ മൊത്താഹിദാ ഇരിക്കൊന്നില്ല ആ ഒരു ബോറടിക്കുവല്ലോ
ആഹ് ആഹ് ആഹ്
ഉം ബോറടിക്കുല്ലേ
ആഹ് കുഞ്ഞിനേം കൊണ്ടോക്കെ വെളിയിലോട്ടൊക്കെ പോവോ
പോവും അവൻ തന്നെ സ്വന്തക്കായിട്ട് പോവും എങ്ങനെ
ചുമ്മാ നടക്കാനൊക്കെ പൊ പുറത്തോട്ടൊക്കെ പോവോന്ന്
ഓഹ് ഓഹ് ഓഹ് ഞങ്ങള് റോഡിന്റെ സൈഡിലാ അവ്ടേ അപ്പം അങ്ങനെങ്ങനെ നട ക്കാനൊക്കെ ഇറങ്ങാന് നല്ലൊ ച അപ്പൊ അങ്ങനെ പോവും ആഹ് ആഹ്
ആഹ് അഹ് ഉം ഹും ഹും ഹസ്ബൻ്റ് എപ്പഴാ വരുന്നിനി
ഈവനിങിനേ വരുള്ളൂ ഓര് രാവിലെ മോർണിങ്ങിന് പോയതാ. ജോലി ജോലി ഉണ്ട് ഇവിടെ നാട്ടിൽ നാട്ടി തന്നെ ജോലിണ്ട് അതാ പോട്ടർ പണിയ
എന്തോ
പോട്ടറ്
ആഹ് ആഹ് ആഹ്
വോട്ടർ ജോലിയാണ് അപ്പം അങ്ങനെയാണ് അപ്പൊ അതിന് രാവിലെ പോവും വൈകുന്നേരം വരും നാട്ടിൽ തന്നെ ആണ്
ആഹ് ഹഹ
അപ്പം അങ്ങനെയാണ് പിന്നെ വീട്ടില് ഊ നമ്മടെ വീട്ടില് വീ പോല് പിന്നങ്ങ് നോമ്പായോണ്ട് അങ്ങനെ
ആ ആ ആ എവിടെവരെ പഠിച്ച്
ഞാൻ പ്ലസ് ടു കഴിഞ്ഞതാ പ്ലസ് ടു കഴിഞ്ഞ് ആയുർവേദ ടിപ്ലേ ആഹ് ഡിപ്ലോമ എടുത്ത് കോഴ്സ് അങ്ങനെ ആയുർവേദ നേഴ്സിങ്ങന്റെത് എടുത്ത് പഠിച്ച് അങ്ങനെ നിക്കുവ
ആണോ ഹ ഹ ഭവ്യേം കുഞ്ഞും ആഹ് ആഹ് അയിന് കുഞ്ഞ് വലുതായി കഴിഞ്ഞ ഞാൻ ജോലിക്ക് അ വറക്ക അല്ലേ അതിന്
ആഹ്
ആയുർവേദത്തിനുണ്ടല്ലേ
അത് നല്ല സ്കോപ്പ് ഉള്ള പരിപാടിയാ
ആഹ് ആഹ് ആഹ് അടുത്തൊക്കെ അപ്പം നാ ആയുർവേദ ആ ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ
ഓ ഇവിടെ അടുത്താ ഇപ്പം ആയുർവേദ ഹോസ്പിറ്റല് ഒരുപാടുണ്ട്
ഉണ്ടല്ലേ ആ അപ്പം ഇനീ കഴിഞ്ഞാണേലും ആണേലും കേറാല്ലോ
ആ അതെ അതെ അതെ ഇനി ഇനി ജോലിക്കൊക്കെ പോവാ വിചാരിച്ചു നിക്കുവാ
ആഹ് ഹ ഹ ഹ
അതിലൊക്കെ ആക്കിയാല്
ആഹ് ഹ ഹ
സ്കൂളിൽ ആക്കിയ നമുക്ക് ജുമ്മുക്ക് ജോലിക്ക് പോവാലോ
അതെ അതെ അ
അപ്പം അങ്ങനെ അങ്ങനെ വിചാരിച്ചോണ്ട് നിക്കുവാ
ഉം ഹും ആ എന്നാ ശെരിയേ ടൈം കഴിഞ്ഞാര്ന്ന് ശെരി ആ